ആഹ് എന്തുണ്ട് വിശേഷം
നല്ല വിശേഷം ഭക്ഷണം കഴ്ച്ചാ
ആഹ് ഭക്ഷണം കഴിച്ച അവിടെ ഭക്ഷണം കഴിച്ചോ
ഓഹ് കഴിച്ചു
ആഹ് എന്നെന്താ ആഹ് കിടക്കാന ആവണള്ളോ
ഉം അയ്ഷരി
ന്നെന്താ ഭക്ഷണം
പിന്നെ ചപാത്തി ഇണ്ട് ക്കക്ക് അങ്ങനെയക്കെ അവടെ
ഏഹ് ഇവിടെന്ന് നെയ്ച്ചോറും കോഴിക്കറിം
ആയി
മഴുണ്ടാ അവിടെപ്പ
ആഹ് അവിടെപ്പ മായമേതുണ്ട്ക്ക് അവിടെല്ലെങ്കിലും
ഇന്ന് വല്ല്യ മഴ കുറവുണ്ടായിനു അവിടെ
ആഹ് ഇന്ന് ഇവടിം മായ കുറവ ഇല്ല ഇന്ന് ഇവടിം മയ കൊറവേന്ന്
ആഹ്
അടുക്കളേലാണോ പാത്രങ്ങളൾൊച്ചൊക്കെ കേൾക്കണ്
ഉം ഞാൻ ആദ്യ വളത്തി വരണ പണിയലില്ല. നെക്ക് കൊഴപ്പല്ലേ?
ഏ നാളെ ദോശ
അല്ല ഓട്ടോഡ ഉണ്ടാക്കാന്ന് കരുതി
ആഹ ഓട്ടടക്ക ഇപ്പ തന്നെ അ ആ വള്ള ആ അരി വള്ളത്തി ഇടല്ലേ അങ്ങനെ ആ്
ആഹ അരി വെള്ളത്തിലിറ്റിട്ട്
ആഹ രാവിലെ
ഉ രാവിലെ ഉണ്ടാക്കെ അതെ മോൻ മുദ്രസ്ക് പോവും ഇക്കാക്ക് പണി പോവുമ്പോക്കെ പാവണ്ട്
ആഹ
ഉം
എന്താ നാളെ ഓട്ടടക്ക് കറി
കറിക്ക് കാടല വെള്ളത്തിക്ക് ഇട്ടുന്നു
ഉ
ഇവർക്ക് നീന്താൽ പണ രാവിലെ ഇക്കക്ക്
ആഹ അപ്പൊ അതും ഉണ്ടാക്കണോ
നി കറിയന്നങ്ങനെ എന്റെറെ ആിലൊക്ക്
അത ഒന്ന് ഉണ്ടാക്കി വച്ച ഉണ്ടാവും അല്ലേ
ഉം ചായ്ക്ക്െന്താ കടി ഉണ്ടാക്കല്
അങ്ങനെയല്ല ഓരോ ദിവസം ഓരോന്ന്
ആഹ ശരി
ഇന്ന് രാവിലെ അപ്പം കടലക്കറിയന നാളെ എന്താ അമ്മച്ചക്ക്റിയള്ളോ
ആഹ അത് ശരി
ഉം എന്നിട്ട് എല്ലാരും വീട്ടില എല്ലാരും കടന്നോ
ഓ എല്ലാരും ഒറങ്ങി മക്കളൊക്കെ ഒറങ്ങി
ഏ
അപ്പൊ ഞാനിങ്ങനെ ഫ്രീ ആയപ്പോ നോക്കിയതാ
ഏ
ആടെല്ലാരും കെടന്നില്ല ഇങ്ങളെനിപ്പയാ കിടക്കല് നേരത്തെ കെടക്കോ
ഇല്ല എല്ലാവരുവിടെ വൈകീട്ടാ കെടക്ക
ആ അയ്ശരി
ഇവിടെ ഞാനിപ്പോ കെടന്നു മ്മച്ചി കിടക്ക്ന്നേയുള്ളൂ
ഏ ഇവിടെക്കെ പതിനൊന്ന്മണി ആുകുമ്പോ കെ
ഏ ഇവിടങ്ങനൊന്നില്ല ഓരോ ദിവസം ഓരോ മാതിരിയാ
ഏ അത് ശരി
എത്ര നേരം വൈകണ്
ആ മക്കൾ ചെറിയ മോള് മോളൊറങ്ങണെങ്കിൽ കുറേ നേരാവും മോൻ പിന്നെ കുറച്ച്നേരെത്തെഉറങ്ങും
ഏ
കി പത്ത് മണി പന്ത്രണ്ട്മണി ഉറങ്ങികിട്ടുല
ഏ രാവിലെപ്പ എണീക്കാ
ഓൻ രാവിലെ ഓൻ മദ്രസ്സപോകാനെണീക്കും ആറരാകുമ്പോ അപ്പോ ഓന്റെ കൂടെണീക്കും
ഏ
പിന്നെ ഓൻ മദ്രസ്സെപോയിട്ട് വന്ന് കെടന്നൊങ്ങാ അങ്ങനെയായിക്ക്
ഏ എന്ത് മഴ മഴൊക്കെ പെയ്തോണ്ട് ഇപ്പോ നല്ല സുഖമാണല്ലോല്ലേ കിടന്നുറങ്ങാന്
ഓ ച് മദ്രസ്സക്ക് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ രാവിലെയൊക്കെ മഴ പെയ്യുമ്പോ മക്കൾഅണ്
ആ എന്റെ പിന്നെ അതിൽമാത്രൊന്നും മഴ പെയ്തിട്ടില്ലല്ലോ
ഇവിടെന്ന് രാവിലെ നല്ല മഴ ഉണ്ടായിന് മദ്രസ്സപോണ സമയത്തൊക്കെ നല്ല മഴയാണ്
ഏ ഉച്ചക്ക് പിന്നെ വെയിലേനില്ലേ
മ് മ് ഉച്ചക്ക് പിന്നെ വല്യയ പ്രശ്നെല്ലേ
ആഹ് രാത്രി നല്ലമയ
മായാവുമ്പം തന്നെ സ്കൂളിലു മദ്രസ്സയിലൊന്നും മക്കളുണ്ടാവില്ല ഒക്കെ പനിക്കാരാണ് പറിം
ആഹ് അതന്നെതന്നെ
ഫുള്ളായിട്ടും പനിയതുതൊക്കെ മ് എല്ലോട്ത്തും പനിയാ ആഹ് അതെ പലേപനികളാണല്ലൊ
മ് വയറൽപനിയൊക്കെ വന്നാൽ മാറികിട്ടാൻ പണിയാണ്
മ് ഇപ്പം പലേ പലേ പലേഅസുഖങ്ങളാ ഹോസ്പിറ്റലിചെന്നാപിന്നെ ഡെങ്കിപ്പനി എന്താ ശിഖല്ലാ ഒക്കെ പറഞ്ഞിട്ട് അങ്ങ് പറയണെ
ആഹ് അതൊക്കേ കേൾക്കുമ്പഴേക്കും നമ്മക്ക് പേടിയാവാ ഹ് ഹ്
ആഹ് അതെ അങ്ങനത്തെകേക്കുമ്പോ വലിയൊരിതാ
പിന്നെ ആഹ് നമക്ക് വേഗം ബേജാറാവും
മ് ഇപ്പൊ പേ ഇപ്പൊ പനിക്ക്ണെന്നെ പേടിയാ എന്താവോന്നില്ലേ പിന്നെ ഇപ്പോൾ പനിക്ക്ണൊൽക്ക് നല്ല മെയ്ൽ വേദനയൊക്കെയ തോന്നു
ആഹ് ഇപ്പത്തെ പനി അയിന് അഞ്ചുസൊക്കെ വരെ നിക്കും അങ്ങൻത്തെ നല്ല ക്ഷീണല്ലെ പനിയാണ്
അതെ ന്നാ പനിമാറിയാൽ വേദനയും മാറില്ല എന്നൊക്കെ പറയിണ് ഇവടെ നാത്തൂനൊക്കെ പനിച്ചിട്ട് ഓല് പറിയിണ്ട്
ആഹ് ഇന്റെ മാപ്പൾക്കുണ്ടായിനി ഇതേമായിരി അഞ്ചോസൊക്കെ ഭയങ്കര ക്ഷീണാണ് എന്നൊക്കെ പറ ഞ്ഞ് ഹോസ്പിറ്റലില് പോയി ട്രിപ്പൊെക്കെ ഇട്ട്
ആഹ് അതാണ്
അപ്പോ ഡോക്ടറ്പറഞ്ഞ് വയറൽപ്പനിയാണ് പറഞ്ഞാണ്ട് ഇപ്പോ പകര്ന്ന പണിയാണല്ലോ എല്ലോയിടത്തും അധികം
ഏഹ ഒരാൾക്ക് ഉണ്ടായ പിന്നെ എല്ലാർക്കും ഉണ്ടാവും വീട്ടില അങ്ങനെയൊക്കെ
ആഹ് അതാണ് പകര്ന പനിയാണ്ന്ന് ഡോക്ടർ പറഞ്ഞത് അതായാലും കൊഴപ്പല്ല വേറെ വല്ല ക്യ ആവുമ്പള പേടി
അഹ് അതെ ഇവിടെ മോനുണ്ടാവും പിന്നെ ബാക്കി മോക്ക്ണ്ടാവും മോൾക്ക് മാറിയ മറ്റൊനുണ്ടാവും ഇവടെ അങ്ങനെ
ആഹ് അതാണ് പേടി പ്പതിന് മയയും വെയിലും ഒക്കെ പാടായോണ്ടേ ഒരുമിച്ചയോണ്ടില്ല കൊയപ്പാണ് കാലവസ്ഥ നല്ലതല്ലല്ലോ
ആഹ് അതെ അതെ പിന്നെ മക്കളെ സ്കൂളിലൊക്കെ ഒരാള് പനിച്ചു വന്നാ മതിയല്ലോ എല്ല ആർക്കും കിട്ടാൻ ഉം ഇപ്പന്നട്ട് ഓല് പറഞ്ഞ്ണ് അല്ലആരും പനില്ല കുട്ടികളൊന്നും വിടരുത് എന്നൊക്കെ പറഞ്ഞ് ണൗട്ന്ന്
ന്നാലും നമ്മള് ചെറിയ പനിണ്ടായാലും ചെറിയ പനിയല്ലേ പറഞ്ഞാണ്ട് വിടുകയും ചെയ്യൂ
ആഹ് പനിണ്ടതല്ല അവര അടങ്ങി നിക്കൂലല്ലോ വീട്ടിലായാല അത്രയും നിക്കൂല സ്കൂളിയാല് കൊറച്ചങ്ങനെ നിക്കും ഇന്റെ മോനൊക്കെ പനിച്ച്ന്ന് പറഞ്ഞിട്ട് കാര്യല്ല
ഉം ഓന് സൈക്ലാവുട്ടിയ അങ്ങനെയൊക്കെ ഒരൊ പണിയാണെനിക്ക് അപ്പൊ നമ്മള് അറഞ്ഞിട്ടിട്ട് സ്കൂള് വിടും ആഹ് അതാണ്
ആഹ് ആഹ്
ഉം അപ്പൊ സ്കൂള് മക്കൊക്കെ ഇണ്ടാവാണ് എങ്ങനെയ ഇപ്പോ
ആഹ് അതന്നെ
ഇപ്പ ന്നിട്ട് അങ്ങനെ വിടരുത് എന്നൊക്കെ പറയും
വിടരുതന്ന് പറയണത് ബാക്കിയുള്ള കുട്ട്യൾക്ക് പനി
ആഹ് അതാണ് മദ്രാസൽന്നും കുട്ടികളൊന്നും ഇല്ലെന്ന് പറയണ്ട ഉസ്താദ്
ആഹ് പനീയായണ്ടോ
ആഹ് പനിയ ഒക്കെ പനിയാണ് പറിയണ്ട് ഇപ്പ മൊത്തത്തില ഒരു പനിന്റ സീസണ
ഉം ആശുപത്രിയിലൊക്കെ ഭയങ്കര തിരക്കാനല്ലോ പനിയ ആയോണ്ട് ഓരോ ആൾക്കാർക്കും ഓരോ പനിയ
അങ്ങനിം ഇങ്ങനി കളികള അതാണ് ആടപ്പം മഴയുണ്ടോ എന്നിട്ട്
ഇല്ല ഇവിടെ മഴയൊന്നും ഇല്ല അവിടെ
ഇവിടെ പെയ്തോണ്ടൊക്കെ ഇണ്ട് ചെറുതായിട്ട് ഭയങ്കര മഴൊന്നുംല്ല ചെറിയ തോതിൽ ഇങ്ങനെ പെയ്ത കൊണ്ട്ക്കണ്ട്
പക്ഷെ കാലത്തിന് അനുസരിച്ചല്ല മഴയൊന്നും ഇല്ല ഇപ്പോൾ ഉം വെയില ഒരു ദിവസം വെയിലാണങ്കിൽ ഒരുസം മയ അങ്ങനെയാണ്
ഉം അതെ അത് രാവിലെ മഴയാണെങ്കിൽ ഉച്ചക്ക് വെയില അങ്ങനെയൊക്കെ ഇപ്പ ഇണ്ടാവല്
ആഹ് അതന്നെ മഴ മറ്റേത് കഴിഞ്ഞ കൊല്ലൊക്കെ നല്ല മഴണല്ലോ ആഹ് മഴേന്നും ഈ കൊല്ലം ഇല്ലല്ലോ ഉം മഴെയാണെങ്കി സുഖമായിട്ട് ഉറങ്ങും ചെയ്യ ചൂടാവുമ്പോഴാണ് ഉറങ്ങാൻ കഴിയാത്ത
മയയാകുമ്പ എഴുന്നേൽക്കാനാണ് മടി രാവിലെ എഴുന്നേൽക്കണത് ഭയങ്കര മടി നക്ക ആഹ് അതെ മക്കൾ മദ്രസക്കൊക്കെ പോകുമ്പോളേ
ആഹ് അത് ശരിയ ഇവടെ കാക്കാൻ ഒക്കെ മോനൊക്കെ എണീപ്പിക്കുമ്പോൾ ഒക്കെ ഒരു പാവം തോന്നും തണുപ്പല്ലേ ഹം ആഹ് നമ്മള്
തണുപ്പായ കുട്ടിയക്കും തന്നെ മടിയാണ് പോവാന്
എന്നിട്ട് പറയുകയും ചെയ്യും എന്നും മദ്രസ് എന്നും മദ്രസ് ലീവൊന്നും ഇല്ല മദ്രസയിൽ എന്നു പറയും
ആഹ് ഏഹ് ഓലെ പറഞ്ഞിട്ടും കാര്യല്ല അമ്മം അമ്മക്കന്നെ മടിയാണ്
മടിയാ ഏഹ് നക്ക പിന്നെ നമ്മളെ പോല പോയാ പിന്നെ കുറച്ചേരം നിക്കും പക്ഷെ ഓൽക്ക് പിന്നെം മദ്രസ് പോയി പിന്നെ സ്കൂൾ പോകുമ്പളേ ഒലിക്കതല്ലേ പണികളോ ഒഴിവില്ലല്ലേ പിന്നെ
ഒഴിവില്ലല്ലോ ഒ നമ്മള ഒഴിവ് കഴിയുമ്പത്ത്ന് ഓല് വരാനു ആയി
ആഹ് അതെതെ
ഉം
ഓൾക്ക
പിന്നെ രാത്രി തീരില്ല ഓലെ പഠിപ്പിച്ചലും ഓൽക്ക് ചോറ്ടക്കലൊക്കെ ആയിക്കാണ്ട് അങ്ങനെ സമയം പോവും
ആഹ് വായിക്കാൻ നിക്കുമ്പളെ തന്നെ പിന്നെ ഒരു നൂറ്റി അയ്പട്ടം നടക്കേണ്ടിരും മൂത്രയിക്കാന് വള്ളം കുടിച്ചാന്
ആഹ് ഇല്ലെങ്കിലും നോണിയ പറഞ്ഞിങ്ങെനെ പോ അങ്ങനെ
ആഹ് അത് തന്നെ വെറത വായിക്കാനാ പറ്റൂല അതുകൊണ്ടാണ് അല്ലാതെ എന്താ കുഴപ്പമൊന്നുമില്ല
ആഹ് ആഹ് അയിൻ്റെ മടി കൊണ്ടാണ് അല്ലാതെ അങ്ങനത്തെ കുഴപ്പം അല്ലാത്ത സമയത്തൊന്നുല്ലല്ലോ ഈ സമയത്ത് ഒരു പ്രത് തേച്ച്പോല
ആ ഞാന് വായിക്കണിനൊന്നും മുന്ന കൊതു കൊടുക്കുന്ന പോ
ആ ന്റെ മോന് ഏ ഇന്റെ മോന് എപ്പളും പറയും എന്താ പഠിച്ചാരിക്കുമ്പോ ൻക്ക് വെഷ്ക്ക്ണ്ട് വെഷ് ഷ്ക്ക്ണ്ട് അതും വയിക്കാല്ല മടിയൊണ്ടാണ്
ആ മോനത്രീല
ഓന് പ്പൊ യു കെ ജി ല
ആ അയ്ശെ
ഉം അവ് അവടെ മോനോ
ആ വ മൂന്നിൽ മോക്ക് രണ്ട് വയസ്സ്
ആഹ്
ഉം
ചെറിയ കുട്ടിയാലെ
ആ ഓൾ ചെറിയ കുട്ടിയ ഓളന്നെണ് ഒറങ്ങാ നേരം വേഗല്
ഏ അപ്പൊ എണിക്കാനും നേരം വെയ്കെക്കാരല്ലെ
ഉം ഞ്ഞെണീക്കാതെ അങ്ങ് അങ്ങനെക്കെ ഞ്ഞെണീക്ക എന്നാ ശെരി
കറക്റ്റ് ടൈമെന്നുആവുലലെ ആ ന്നാ ശരി ഓക്കെ ആ ഓക്കെ
ആഹ്